ഹലോ
ആഹ് എ എന്താണ് വിശേഷം ആ കേക്ക്ണ്ട്
നിങ്ങക്കെങ്ങാൻ ഓഹ് ഇവിടെ നല്ലതായ്
ഉം
എന്നാ ഫുഡൊക്കെ കഴിച്ചോ?
ആഹ്
ആഹ് എന്താ ഇന്നും സ്പെഷ്യല്?
പെഷല്‌ പ്പൊന്ന് പ്രത്യേകിച്ചൊന്നും ഇല്ല. അവിടെ എന്തേനും മഴണ്ടോ?
ഓഹ് നല്ല മഴാണ്. ഇന്നലെ രാത്രി തൊട്ങ്ങിയതാ ഇത് വരെ പോയി മാറിയിട്ടില്ല. ഇപ്പോഴൊക്കെ മഴ പെയ്തോണ്ട്ക്കാ.
ആഹ് ഇവടേം അങ്ങനെന്നെ
ആണ്ല്ലേ. മഴക്കാലം തൊട്ങ്ങി തോന്ന്ന്നു.
തൊട്ങ്ങിക്ക് ‌‌രാവിലെ മുതലേ മയല്ലേ?
ആഹ് അതാണെ കുട്ട്യാള് സ്കൂക്ക് പോവാനൊക്കെ ബുദ്ധിമുട്ടാണ്. നടക്കണ കുട്ട്യാളായി നട അതെ നട്ന്നാ പോവാ.
ഏഹ് അപ്പൊ കെതീടേ
മ്മള് വണ്ടി പോവാണെങ്കി നേരെ അമ്മളെ മുറ്റ് ഏ
ഒർങ്ങാണോയ്ച്ച മക്കള്
അല്ല അല്ല ഒക്കെ സ്
ആഹ് ഇന്ന് സ്കൂളണ്ടല്ലേലേ ആഹ്. ആഹ് എപ്പോഴാ വിട അവ്ടുത്തൊക്കെ?
നാല രാവും
ഏേ
നല്ലരയാവും അവിടെ ഇങ്ങളെ കുട്ടി ളോ?
ആയിട്ടില്ലല്ലോ
ആഹ ആയിട്ട പിന്നെ ആ സോറി എബിടെ അെ കുളി ഇന്തൊക്കെ കഴ്ഞ്ഞോ
ഇ കഴിഞ്ഞു ഉണക്കാണ് കരണ്ടില്ല
ആ മിഷി വാഷിംഗ മെഷീനിലിട്ട് ഉണക്കാ
ആഹ ആ
അതാണ് കരന്റും വന്നും പോയി വന്നും പോയി നിക്കാണ് കരന്റും
ഏ
കരന്റും വന്നും പോയി നിക്കാണ് പറിയ
ആഹ അതെ വന്നും പോയി നിൽക്കല്ലേ
അതെ അതെ
ഉം
എന്താ ഫുഡൊക്കെ സാധാ ചോറ് തന്നെയാണോ
ആഹ സാദാ ചോറന്നെ മറ്റെന്താ ചെടികളും ഇന്തൊക്കെ ഇണ്ടോ അവിടെ വീട്ടില്
ഓ ഉണ്ടേ
ഉം ഇപ്പളാണോന്നു ഒലർനെ മഴ ലെ അവിടെ അങ്ങനെയല്ലേ ഇതരേ മഴയേനി
ആഹ ഇപ്പൊ ചെറിയൊരു ഇതുണ്ട് വെളിച്ചണ്ട് എന്നാലും പ ചെറുതായിട്ട്
എന്നാലും നല്ല കുറവൊന്നുല്ല്യ
ഇല്ലല്ല ഇല്ലല്ല ഞാൻ വേണെങ്കി സ്കൂള് തോർ- വിട്ണ സമയത്തൊക്കായിരിക്കും മഴ പയ്യേ സ്കൂള് വിടാനായില്ലേ അതെ ആഹ
ആഹ
യൂണിഫോം ഒണങ്കി കിട്ടൂലേ
ആഹ യൂണിഫോം അല്ലല്ലോ
ആണ ഇപ്പോൾക്ക് യൂണിഫോം ഇടണം വലിയോൻ ഇടേണം ചെറിയോന് വേണ്ട
ഏ
വെല്ല്യോന് സ്കൂള് ജൂൺ ഒന്ന് തൊട്ടേ യൂണിഫോം
ഏ
ഉഹ്
ന്നട്ടെന്താ ചെടികളൊ ഉ ഒറങ്ങിയോ
ആര്
മക്കളൊക്കെ ഉറങ്ങിയോ ചോയ്ക്ക
ഇല്ല മക്കള് സ്കൂള് പോയതാണ്
സ്കൂളുണ്ടല്ലോന്ന് ഇനി നാളെണ്ടാവുല ശനി ഞായറും ലീവ് ലീവല്ലെ സ്കൂൾണ്
ആഹ ആഹ ഇന്നന്താ മുറ്റൊക്കെ അടിച്ചു വാരിയോ ഇന്ന് രാവില
ആ എവിടെ മാഴയോണ്ട് മുറ്റൊന്നും അടിച്ചരിട്ടില്ല ഓ ആ അതെ അകത്തത്തെ പണി കഴിഞ്ഞിട്ടുള്ളൂ ഉ വെള്ളിയാഴ്ച കൂടി ആയോണ്ട് നേരത്തെ ഉള്ള്ത്ത പണിക്കെ നേര്ത്തെ കഴിഞ്ഞിക്ക്ണ്. പൊർത്ത്ക്ക് എർങ്ങീട്ടില്ല ഉം. പൊർത്ത്ക്ക് എർങ്ങീട്ടില്ല.
ഉം.
ഇഞ്ഞ് ഇപ്പൊ മഴയാലും മുറ്റട്ച്ചു വാരലൊക്കെ കണ
ഒക്കെ കണക്കേക്കാരം. ഉം
അങ്ങിനിയനെ മഴയ്ത വെള്ളേറ്ണ പ്രശ്നൊക്കണ്ടാ
ഇല്ല അങ്ങനാത്തെ പ്രശ്നൊന്നില്ല അവ്ടെ പൊഴന്റെ വക്കിന ഇങ്ങന വീട്.
പൊഴന്റെ വക്ക്നാ.
ഏഹ് ഇപ്പൊ ഈ മഴയ്ത്ട്ടെന്താ പാട്
ഇല്ലട്ടൊ വെള്ള ഏഹ് ഇപ്പൊന്നായിട്ടൊന്നുല്ല നികാതെ പെയ്യുമ്പളാണ് അതാണട്പ്പിച് പെയ്യു മ്പളാണ് പ്രശ്നം വര്ക
ആഹ് ഇപ്പൊ ഇന്നത്തേക്ക് ഒര് കൊഴപ്പൊണ്ടാവിലാലെ
ഇല്ലല്ലല്ലാ അമ്മേക്കൊര് പ്രശ്നോ ഇല്ല. ആഹ് അതാണ് ഇതിങ്ങനെ സ്ഥിരം പെയ്യുക ആണെങ്കില് പെയ്യാണെങ്കില് ഇണ്ടാവും
ആഹ് ആഹ് അപ്പം ഗതീടെ ആഹ് അകത്ത്ക്ക് വള്ളം വരും കേരല്ണ്ടോ
ട്ട്മ്മലെ എത്തും മുന്നില് ഫ്രണ്ടില് മുന്നിൽ റോഡാണ്. അവിട്ക്കെത്തും ഇല്ലല്ലല്ലാ എത്തീട്ടില്ല റോഡിന്റെ ആഹ് സൈഡ് പോയി ഈ സൈഡ് വിടാണ് അപ്പൊ പൊഴേക്കെറങ്ങാന് പത്ത് പയിനഞ്ച് സ്റ്റെപ്പ്ണ്ട്
ഏഹ് അവ്മൊ
ആപ് അപ്പ ആഹ് സ്റ്റെപ്പൊക്കെ മൂടീട്ട് വേണ്ടെ. എന്നാലും ആഹ് രണ്ടാ യിരത്തി പതിനെട്ട്ല് പ്രളയത്തില് വീടിന്റെ മുറ്റത്തെത്തിക്ക്ണ് ട്ടൊ ഇന്നാലും ഉള്ള്ക്ക് കേറീട്ടില്ല
ഏഹ്
മുറ്റത്തൊക്കെ എത്തീന് ആഹ് പ്രളയത്തില് വീട്ന്റെ സ്റ്റപ്പ്ന്റെ ഔടെ എത്തീന്
ആഹ്
ശെ മഴ പെയ്യുമ്പൊരു പേടി ആണെ
ഉം മേജറ് ഇപ്പം
അതാണ് ഒറക്കൊരു മുറ്കൂല നല്ലോം മഴ പെയ്യുമ്പൊ അവിടെ പൊട്ടി ഇവടെ പൊട്ടിന്നൊക്കെ കേ ത്തന്നെ
കേക്കെന്നെ
ആഹ് അതാണെ
ഉം അപ്പൊ ഉള്ളിലൊരു ആഹ് വേജാറായിരിക്കും
ആഹ് അതാണ് വേജാറാണ്
ഉം
പിന്നെ എന്തെക്കെണ്ട് വിശേഷങ്ങള്
പിന്നെ എന്തൊക്കെ സുഖായി പോവുന്നു അവിടെയോ?
ഇവിടെ സുഖം തന്നെണ് മക്കളില്ലാത്തോണ്ട് നേരം പോങ്കി കിട്ട്ണില്ല
ഓല് ണ്ടാവുമ്പൊ നേരം പോവുംലെ
ആ നേരം പോവെ ഓലില്ലാത്ത ഇങ്ങനെ ങ്ങനെ മിഷീമ്മല് കൊറച്ചേരം ഇരുന്നോക്കി ഓഫ്
ഏ തയ്യൽമയാരില്ലേ
ആ തയ്യലേ
ആ
തോർസേന മനൂട് കദഗിരി
തയ്യല അടിക്കും നല്ലോണം
നല്ലോണം അടിക്കൊന്നല്ല മാക്സേ ചുരിദാറ്
ആ
പിന്നെ നമ്മളെ കയറിയത് അങ്ങനത്തെൊക്കെ ഉണ്ടാ നല്ലടി വിട്ടതൊക്കെ അതൊക്കെ അടിക്കും
അല്ലാതെ ചുരിദാർ അങ്ങനെന്ന്ടിക്കൂലായിരിക്കും
ചുരിദാറാ നല്ല കോട്ടൺ ചുരിദാറൊക്കെ അടിക്കും ഞാാന് മറ്റേതാ ഇതുവരെ അടച്ച് നോക്കിട്ട് നിനിക്ക് വെട്ടുമ്പോള എനിക്ക് ഒരാള അളവെടുത്താണ്ട് അടിക്കാൻ കഴിയൂല
ഏ
ഓനാരങ്കും അളവിന് തരുല്ലോ നമ്മള് ഡ്രസ്സ് അങ്ങനെ അത് വച്ചാണ്ട് ആ അങ്ങനെ എടക്കോ
അടിച്ചു
ഓ അല്ലാതെ ഒരാള് വന്നാണ് ഇതൊന്ന് അളവെടുത്ത് അടുക്കോഴിച്ച അങ്ങനെ എനക്ക്റിയില്ല
അതല്ലേ
ഞൻ അങ്ങനെ അടിക്കൂല
ഉ
അടി അളവെടുക്കാ അറിയില്ല സംഭവം അതാണ്
ശപ്പാക്കാന്തക്കക്കയത
ആ ഷേപ്പ് ആക്ക അങ്ങനെയൊക്കെ വൈട്ടോ പെരുന്നാളൊെ ആകുമ്പോൾ ഓരോത്തർ കൊണ്ടുവന്നാലും
ആ ആ എത്ര വാങ്ങണ്ട എത്രയാണ്
ഏ
നൂറ എത്രയ വാങ്ങാറ് ചോദിച്ച
നാല്പ്പത് റുപ്യ ഒരു മാക്സി ഷേ്പപ്പ് ആക്കണ മൊത്തം അടിക്കാന പിന്നെ അടി വെട്ടി അടിക്കുക ഒക്കെ ചെയ്യല്ലോ
ആ
ഇപ്പൊ നാല്പ്പ രൂപ വാങ്ങണം എത്ര വാങ്ങലോ ഒന്നും നിനിക്കറിയില്ല ഞാ തോന്ന വാങ്ങല അങ്ങനെ
ഉം
ആ പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങെങ്ങനെ തയ്യൽ അറിയോ
ഞാൻ അടിച്ചു നോക്കിട്ടില്ല വീട്ടിലൊക്കെ ഉണ്ട് പക്ഷെ നമക്ക് നോക്കില്ല
ആണല്ലേല്ല പറഞ്ഞിട്ട് ഞാെ എന്താ പറയാ നമ്മള മക്കളുടെ അടി വിട്ടതൊക്കെ നമുക്ക്ടി ക്കല്ലോ വേറെ സ്ഥലത്ത് കൊണ്ട് കൊടുക്കണ്ടല്ലോ
നമ്മക്ക് നടക്കാം
ആ അതന്നെ അപ്പ വിചാരിച്ചുൻ എന്തെങ്കിലും അടിക്കാൻ പഠിക്കാൻ പോണം
ഏഹ്
പഠിക്കാം പോണം പറയാ
ആഹ് പഠിക്കാൻ പോണം ഞ്ഞെന്തെക്കെ ഷർട്ടൊക്കെ യൂണിഫോം അടിക്കാനൊക്കെ
ഉം അങ്ങനെ പോവാണെല്ലേ?
ആഹ് അപ്പ കു കുട്യോള് ക്ക് യൂണിഫോമടിക്കാന്പ്പൊ ഷർട്ടും ഫേന്റടിക്കാനാണ് ആയിരത്തിമേല രണ്ട് കൂട്ടൊക്കെ. ളിക്ക ആയിരത്തി മുന്നൂറ് രൂപ ആയിരത്തിരുന്നൂറ് രൂപൊക്കെ. അപ്പൊ അന്ന് പഠിക്കാൻ പോണന്നൊക്കെണ്ട് മനസ്സില്.
ഉം
പഠിച്ചിട്ട് നമ്മളെ മക്കക്ക് കാര്യല്ല.
ആഹ് തടിക്കാനേ.
ആഹ് അതന്നെ.
ഉം
എന്തെങ്കി ചെറിയൊരു കൈതൊഴിലായില്ലേ.
ആഹ് അത് ശരിയാണ്.
നിങ്ങളെന്തെങ്കിലും വർക്കിയ്യ്ണ് ണ്ടോ?
ഏഹ്
ങ്ങളെന്തെങ്കിം വർക്കിയ്യ്ണ്ണ്ണ്ടോ? ഇല്ലല്ലേ ആഹ്
ഉം ഉ
ആഹ് അതെന്തെങ്കിലും ചെറിയൊരു ചെറിയൊരു വരുമാനം കിട്ടിയാലേ,
സുകാണ്.
ആഹ് അതന്നെ നമ്മളെ കാര്യത്തിന് ചെലവഴിക്കാലോ.
പിന്നെ നമ്മളേലെന്നെ ?
അതാന്ന് ന്നാ ശരിട്ടോ.